ആഹ് എന്തെടുക്ക
ഹലോ കേക്ക്ന്ന്ണ്ടോ
കേക്ക്ന്ന്ണ്ട് കേക്ക്ന്നില്ല
ആഹ് കേക്ക്ന്ന് പറഞ്ഞോ
ആഹ്
എന്തെടുക്കായിരുന്നു
ഇതാ വെറുതെ ഇരിക്കുവമായിരുന്നു കേക്ക്ന്നില്ല
ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ
ആഹ് ആ എന്തടുക്കായിരുന്നു ചോയ്ക്ക ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ച്
ആഹ് ആഹ് ആ ഇന്ന് ലിവ് ആയിരുന്നല്ലോ അല്ലെ ഹലോ കേക്ക്ന്നില്ല
പറഞ്ഞോ കേക്ക്ന്ന്ണ്ട്
പിന്നെ ഏഹ് ഓണത്തിനെ പറ്റിയിട്ട് എന്താ
ഓണത്തിനെ പറ്റി റ്റെന്താ?
ഓണത്തിനെ ഇപ്രാവ്ശത്തെ ഓണം എങ്ങനെയാ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചോ?
ആഹ് കൊഴപ്പല്ലാണ്ട് ആവാരായിലെ സെപ്റ്റംബറിലല്ലേ?
ആഹ് സെപ്റ്റംബർ സെപ്റ്റംബറാണോ, ഒക്ടോബറാണോ?
സെപറ്റംബറാ തോന്നൂ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ സ്
ആഹ് ഓണം ഇപ്രാവ്ശ്യം എന്തായലും അടിച്ചു പൊളിക്കണം എവിടേലും
കറികളും
ആഹ് പത്ത് കൂട്ടം കറിയും പ്രഥമനും
അതെ, അവിടെന്തൊക്കെയ ഇണ്ടാക്കല്?
ഇബടെ ഓണത്തിന് നല്ല സാധാരണ സദ്യ ഒണ്ടാക്കും. കൊറെ കൂട്ടം കറികളും ഉം പപ്പടം പായസം ഉം കറികളെല്ലാം ഉണ്ടാക്കും. വറവൊക്കെ ഇണ്ടാക്കി വറവടക്ക ക്കൊണ്ടാവും വോണം ത്തിന് ഉം രാവിലെ അമ്പല്ത്തിലൊക്കെ പോയി ഉം. പൂക്കള് ഇടും പൂക്കള് ഇടും പൂക്കള ഇടും പൂക്കളെല്ലാ ഇപ്പൊ മേടിക്കണ്ടേ? ഇപ്പൊന്നും ഇല്ലല്ലോ റോഡിനെ പാഴിൽകളി. കുടിയൊന്നും പൂക്കളൊന്നുല്ല, നമ്മടെ മുറ്റത്താണെലും ഇപ്പ അധികം പൂക്കളൊന്നുല്ല. ആഹ് ഇപ്പ എല്ലാ മേടിക്ക്യാ, പൂക്കളൊക്കെ മേടിച്ചിട്ട് ഇടലാണ്. പൂക്കളിടലില്ല?
ഓ ഇടലുണ്ട്, പത്തു ദിവസം ഇടലുണ്ട്.
ആ ആ
അവിടെങ്ങനെയാ?
ഇവിടെ മി ഓണത്തിന്റെ അന്നാ ഇടും. ഓണത്തിന്റെ അന്ന്, പത്തൂസം ഇടലില്ല പത്ത് ദൂസോടാൻ പൂക്കള് കുറവായത് കൊണ്ട് എല്ലാ പ്രാവശ്യോം മേടിക്കല് ബുദ്ധിമുട്ടായകൊണ്ട് ഓണത്തിന്റെ അതേന്ന് അത്തവിടും തിരുവോണത്തിന്റെ
അതേല്ലേ?
ഉം പിന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കോടിയക്കെ എടുത്ത് പിന്നെ എല്ലാരും ഉണ്ടാവും, എല്ലാരും, ആൾക്കാരൊക്കെ വരും. ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ആ ഓണം ആഘോഷിക്കുന്നു പിറ്റേ ദിവസം വേറെ വീട്ടി, വേറെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഓണം ആഘോഷിക്കുന്നു. എന്താണേലും ഓണക്കാലം അടിപൊളിയാ. മക്കളെല്ലാരും എല്ലാരും കൂടുന്ന് വെക്കേഷൻ
അതെ രാവിലെ ആവുമ്പോ എല്ലാ വീടുകളിലും പോയി പൂക്കളൊക്കെ പറിച്ച്
അതെ എല്ലാടു ത്തും പോയി നല്ല രസാ അതുചെയ്ത് എല്ലാരും കൂടെ ഇങ്ങനെ നല്ല ഇത് പോയി എല്ലാ വീടുകളിലും കേറി ഇറങ്ങി ഓണക്കാലൊക്കെ അടിപൊളിയാ പക്ഷെ പണ്ടത്തെ കാലത്തെ പോലെയൊന്നും അത്രക്കും പോരാ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്മടെയെല്ലാം ചെറുപ്പ ഇപ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവില്ല അന്നൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കുറ പല സൈസിലുള്ള പൂക്കളുകളൊണ്ട്. പൂക്കളുകള് പറിക്കാമ്മേ ആ ഇവിടെ തിരുവാതിരക്കാവവും പിന്നെ തിരുവാതിരക്കളി അധികവില്ല അല്ലാണ്ട് ഏ ആ ഓണക്കളി ആ ഓണക്കളി വടംവലി, ആ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ തിരുവാ ഉം അവിടെ ഇണ്ടോ തിരുവാതിര
ഇവിടെ ആ തിരുവാ അത് ശെരിയാ പിന്നെ എല്ലാരും വൈകുന്നേരം കസിൻസൊക്കെ കൂടുമ്പോ കളിക്കലൊക്കെ ഇണ്ട്.
ആ
പിന്നെന്താ വൈകുന്നേര ആവുമ്പോ ആ കൊറേ പൂക്കളൊക്കെ പറിച്ചിട്ട് വരും
ഉം നിങ്ങള് ഓണത്തിന് കലേ തലേന്ന് ഇടുവോ പൂക്കളം
ഓണത്തിന്റെ തലേന്ന് എല്ലാം എടുത്ത് ഫ്രിഡ്ജില് വെ ച്ചേക്കും.
ആ പൂക്കളൊക്കെ മേടിക്കാ
മേടിക്കേം ചെയ്യും ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ പോയി പറിച്ചിട്ട് വരുവേം ചെയ്യും
ഉം പിന്നെ ഓണത്തിന് എവിടേലും പോവുന്നുണ്ട് എ ഇപ്പ എല്ലാരും കൂടെ എവിടേങ്കിലുമൊക്കെ പോവുവോ സിനിമക്കോ
പിന്നെ ഇപ്പഴൊക്കെല്ലേ പൂക്കള് മേടിക്കാനൊക്കെ തൊടങ്ങിയേ ആദ്യമൊക്കെ എന്താ ഓരോരോ സ്ഥലങ്ങളില് എല്ലാരും കൂടെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോ പറിച്ചിട്ട് വരുത്തല്ലേ ചെയ്യാ
ഉം അല്ല സിനിമക്കൊക്കെ പോവോന്ന് ഓണത്തിന്
സിനിമയ്ക്ക് അങ്ങനൊന്നും പോവൂല വീട്ടിന്ന് തന്നെ ആഘോഷിക്ക്യാ ചെയ്യാ
ആണോ എല്ലാരും വരും
ആ എല്ലാരും വരും
ആ ആ ഫ്രണ്ട്സൊക്കെ വരും
ആ ഫ്രണ്ട്സ് ഒക്കെ വരും
ആ ഹാ ഹാ
പിന്നെ മുസ്ലീംസ് ഒക്കെ ആവുമ്പോ ആ എന്തായാലും വരും അവർക്കൊക്കെ സദ്യ ഭയങ്കര ഇഷ്ടായോ
ആഹ് ഹാ
ജെല് ആരായിരിക്കും
അ ഹാ ഹാ അ അവരൊക്കെ വരുമ്പോ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് ല്ലാ ആൾക്കാരും ആവും നല്ല രസായിരിക്കും എല്ലാരും കൂടെ കൂടുംപോലെ ഹലോ
ആ പറഞ്ഞോ കേക്ക്ന്നണ്ട്
ആ ഹാ ഉം
പിന്നെ അവിടെ ഓണത്തിന് എന്താ പരിപാടി വേ ന്തേലും ഉണ്ടവാറുണ്ടോ
ഓണത്തിന് പിന്നെ ഇവിടെ ലൈബ്രറികളിലൊക്കെ ഏ പരിപാടിയൊക്കെ ഇണ്ട് വല്യ ഓണാ ഓണാഘോഷ പരിപാടികളൊക്കെ
അതേല്ലേ
ഉം പിന്നെ ഉച്ച കഴിയുമ്പോ ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാരും അങ്ങോട്ടൊക്കെ പോവും കാണാനൊക്കെ അങ്ങനെ പോകും പിന്നെ രാത്രിയാകുമ്പോ കൊറച്ചു സന്ധ്യ രാത്രിയാവും അത് കഴിയുമ്പോ പിന്നെ വന്ന് നിന്ന് എല്ലാരും ഉണ്ടാവും പിന്നെ പറ്റിയ സിനിമക്ക് പോകും എല്ലാരും കൂടെ അങ്ങനെ ക്കെ പോകും
അതെല്ലേ
പിന്നെ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോ എല്ലാരും കൂടെ വേറെ സ്ഥലങ്ങളിൽ വിരുന്ന് പോവും അവിടെ പോയി അവിടെന്ന് പിന്നെ വേറെ സ്ഥലങ്ങലങ്ങളിൽ കാണണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയി എൻജോയ് ചെയ്യും അതക്കെഉള്ളൂ ഒറ ആ പരിപാടി ആഘോഷ ദിവസങ്ങളിൽ മാത്രം എല്ലായിടവും കറങ്ങും
അതെ വൈകുന്നേരം ആവുമ്പോ അമ്മ വീട്ടിൽന്ന്ആരും വരില്ല
എന്തോ ആ അമ്മ വീട്ടിലേക്ക് പോകും അല്ലെങ്കി അങ്ങോട്ട് പോകും അല്ലെങ്കി അവരി ഇങ്ങോട്ട് വരും
അതെല്ലെ
ആ അങ്ങനെയൊക്കെ എല്ലാരും കൂടുന്ന ഒരു സമയാണത് ആഘോഷ ദിവസം അല്ലാത്തപ്പോ എല്ലാരും ഓരോരുത്തരുടെ തിരക്കും കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് പോവല്ലേ ഈ ഒരു ആഘോഷ ദിവസങ്ങളിലൊക്കെയ അല്ലേ
മ് ഇപ്പ പിന്നെ ആൾക്കാര് വരുത്തും കുറവാണല്ലോ അല്ലാ
ആ എല്ലാരും ജോലിയ എല്ലാവർക്കും ക്കും ജോലി ഉണ്ടല്ലോ ആരും അങ്ങനെ വീട്ടില് ഇരിക്കുന്ന ആൾക്കാര് ഇല്ലാത്തുകൊണ്ട് എല്ലാരും ജോലിക്കാരായോണ്ട് അവർക്കൊക്കെ ആ ഒരു ഇതൊക്കെല്ലേ ലീവള്ളു ഓണം വിഷു അങ്ങനെ പറയുന്ന ഇതൊക്കെയ ലീവ്ള്ളു അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ അഒരു ലീവ് കിട്ടുന്ന സമയത്ത് എല്ലാരും വേഗം വേഗം വന്ന് തലോസം വരും പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും പോകും
അതെ
പ്പഅങ്ങനെയൊക്കെ പിന്നെ
പിന്നെ എന്താ സ്പെഷ്യൽ ആയിട്ട് ഓണത്തിന് ഇണ്ടാക്ക ക്ക
സ്പെഷ്യൽ എന്നിട്ട് സ സദ്യ തന്നെ അല്ലാണ്ട് സ്പെഷ്യൽ അങ്ങനെ ഓണത്തിന്പ്പോഴും ഞങ്ങള് സദ്യ മാത്രമേ വെക്കാറുള്ളൂ വേറെ ഭക്ഷണങ്ങളൊന്നും ആക്കൂല ഓണത്തിന് ആ ക പത്ത് കൂട്ടം കറിയും പപ്പടം പായസം അങ്ങനത്തെയൊക്കെ
മാവേലി ലൊക്കെ വെച്ച് വെക്കലുണ്ടോ
മാവേലീന അങ്ങനെയൊന്നുംഇല്ല മാവേലി വച്ചതൊന്നുമില്ല പക്ഷെ ലൈബ്രറിയിലൊക്കെ ഇങ്ങനെ മാവേലി ഒക്കെ മാവേലീനെ ഒക്കെ വേഷമൊക്കെ കെട്ടി അവരൊക്കെ ഇണ്ടാവും അവിടെ
അതെല്ലെ പിന്നെ സ്കൂളിലൊക്കെ ഇണ്ടാവായിരുന്നല്ലേ
ഒക്കെ ഉണ്ടല്ലോ പിള്ളേരാ ഓണപ്പ ഓണാഘോഷ പരിപാടി നടത്തുന്ന ആ സമയത്ത് മാവേലി മാവേലിയും പിന്നെ അങ്ങനെയൊക്കെ മാവേലിയും പിന്നെ പരിപാടികളും പിള്ളേരുള്ള പിള്ളേരൊക്കെ ഭയങ്കര പരിപാടല്ലേ ആ സമയത്ത് തിരുവാതിരകളി പിള്ളേര് പാട്ട് അങ്ങനത്തൊക്കെ ഓണം പാട്ടുകളൊക്കെ പാടി കൈ കൊ ട്ടിക്കളി പോലെ വെച്ച് അങ്ങനൊക്കെ മ് ആണായാ എൻജോയ് ചെയ്യാം ഓണവും വിഷുവോക്കെ വന്ന അടിച്ചു പൊളിക്കാം മം പിന്നെ ഇങ്ങനെ അവിടെ എങ്ങനെയാ ലൈബ്രറി പരിപാടി ഒന്നുമില്ല ലൈബ്രറി അവിടെ അങ്ങനെയൊന്നുമില്ല ആ ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കലുണ്ടോ
പരിപാടിയിലൊക്കെ ച്ചും പങ്കെടുക്കൂല്യാ കാണാൻ പോവാൻ ഇഷ്ടാ
തിയോ ആ എല്ലാരും വെരുവോ
ആ അത്യാവശ്യം എല്ലാരും വരും
ആ ആ ഹ ഹ
ഇനി ഇംപ്പ അട്ത്ത ഓണം ആവാനായില്ലേ
ആ ഓണം ആവാനായി അതാ പറഞ്ഞേ ഓണം ആവാനായി ഇതാന്ന് പറെയന്ന പോലെ മാസങ്ങൾ കഴിഞ്ഞ് പോവും
അതെ
അപ്പെത്തേക്കും പിന്നെ ഓണക്കോടിയൊക്കെ എട്ക്കാറില്ലേ
ഓ ഓണക്കോടി എടുക്കാല്ണ്ട്
ഉം ഉം എല്ലാർക്കും എടുക്കുവോ
ആ എല്ലാർക്കും എടുക്കും
ആ ആ ഉം ഉം ആ പിന്നെ ആയിക്കോട്ടെ എന്നാ ശെരി എന്നാല്
ആശെരി ശെരി